ഹലോ?
ഹലോ?
കേൾക്കാവോ?
ആഹ് കേൾക്കാം.
ഓക്കെ എന്തണ്ട് മഴെണ്ടോ നാട്ടില്?
ഇല്ല ഇല്ല ഇപ്പൊ വെയിലായി. പതിനൊന്ന് മണി ഒരെ മഴന്നേര്ന്നു.
ആ ഇപ്പൊ വെയിലായിരിക്കുംല്ലേ.
ഉം, ഉം ഒരു മൂന്ന് മണിക്ക് ശേഷക്കെ വെയിലായി.
ആ ഇവിടെ അങ്ങനന്നെ കാലാവസ്ഥള് അത് മാറി മാറി വരുന്ന്.
ആ ആ ആ അപ്പൊനിങ്ങനെ മഴക്കാറ് മൂട്ണുണ്ട്. ഉം.
മഴ പെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയാണോ?
ഏ അങ്ങനെ അങ്ങനെയൊന്നുല്ല.
ഓ.
ഉം.
ഓക്കെ എന്താ കൃഷിയുണ്ടോ?
കൃഷിയൊന്നുല്ല.
ആഹ
അത്യാ കൊറേച്ച ഇങ്ങനെ കൃഷിയൊക്കെ ഇങ്ങനെ ന്നടും കവറൽ അങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് പാത്രിലൊക്കെ ആയിട്ട്
അവനാനിക്ക് വേണ്ടന്നത് മാത്രംല്ലേ
ആഹ
നമുക്ക് കേഴിക്കാൻ പറ്റുന്നത്
ആഹ നമുക്ക് എളുപ്പള്ളത് വേഗം വള ചീര അതുപോലത്തൊക്കെ എളുപ്പം വിളവെടുക്കാൻ പറ്റുന്നെ എളുപ്പള്ളതും വേഗം ണ്ടാവുണതും
ആഹ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാലോ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നല്ല ഇപ്പോൾ ഭയങ്കര ആയിട്ട് ഒരു വിഷാംശം അല്ലേ പച്ചക്കറിയെല്ലാം അങ്ങനെയെല്ലാം വരുന്ന എല്ലാ സാധനം മായം ചേർക്കുന്നല്ലേ
ആഹ അതെ അതെ ഇപ്പൊ ഒന്ന് വിശ്വസിച്ച് ഒന്ന് വാങ്ങാനും
ഒന്നും പറ്റില്ല എല്ലാം അങ്ങനെയന്ന ഉള്ളത്
ആഹ അതെ
ഫുഡൊക്കെണ്ടാക്കാനറിയാ ഫുഡ്
ഉം ഫുഡൊക്കെ ഉണ്ടാക്കും പരീക്ഷിക്കുമല്ലോ ഉണ്ടാക്കുക ചെയ്യോട്ടാ ഉം കൊറെേ അളവിലൊന്നും ഇണ്ടാക്ക അറിയൂല കുറച്ച അളവിലൊക്കെ ണ്ടകും
ആഹ
ഉം
കൂടുതലായിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും അങ്ങനെ ഫുഡ് ഉണ്ടോ
ഉം ണ്ട്
ആഹ
ഉം
നമ്മള് ആരോഗ്യത്തിനൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണൊക്കെ ഉണ്ടാക്ക കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുള്ളൂ
ആഹ അതെ അതെ
ഇപ്പ എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ്ല്ല വേണ്ടത്
ആഹ അപ്പ എല്ലാം ഫാസ്റ്റ് ഫുഡ്ല്ലേ വായിക്ക് ടേസ്റ്റ് ള്ളത് ശരീരത്തിന് ദോഷ ഉള്ളത് ഉം കൃഷി ശരീര ദോഷയിരിക്കും
ആഹ അതെ അത അവർ മനസ്സിലാക്കുന്നില്ല വാങ്ങിക്ക
ഉം ഉം അയിനി ഇപ്പത്തെ തലമുറന്ന് മനസ്സിലാക്കണില്ല
ഇല്ല തലമുറ കുട്ടികൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവ പേരൻസും അങ്ങനെയാണുള്ളത് അതെ അതെ ഫാമിലിക്കൊക്കെ വീട്ടന്ന് ഭക്ഷണംണ്ടാക്കാൻ തന്നെ ഒരു മടിയാ
ആഹ അതെ
എങ്ങനെങ്കിലും പുറത്തു വേണം മുന്നൊക്കെ മുമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞാല് ഒരു മാസത്തിൽ ഒരിക അങ്ങനെ ഒരു എന്തെങ്കിലും ഒന്ന് കൂടുമ്പ നമ്മള് പുറത്തൊക്കെ പോയിട്ട് ഫുഡ് ആയിക്കള്ളൂ ആഹ അതെ ഇപ്പം പുറത്തും പോണ്ട വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഏത്തിക്ക ഉം അത് എഹ എങ്ങനെയാ ഉണ്ടാക്കുന്നത് എങ്ങനെയാ വരുന്നത് ഒന്നും അവർക്ക് നോക്കേണ്ട ആവശ്യല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പ അങ്ങനെയല്ലേ വരുന്നത് എല്ലാ ഇപ്പം വീട്ടിന്റെ മുറ്റത്തല്ലെ ഒരടി പോലും നടക്കാൻ പറ്റുന്നില്ലല്ലോ ആർക്കും കാര്യങ്ങളും അതിതായിട്ട് കുട്ടികളുടെ കയ്യിലാണെങ്കിൽ എപ്പോഴും ഫോൺ
ആഹ് അതെ
ഫോണൻ്റെ ഒക്കെ ഉപയോഗം ഇപ്പോൾ കൂടുതലാണല്ലോ
കുട്ടികളെ കയ്ൽ നല്ല
എല്ലാര കൈയിലും അത്ണ്ടായി കഴിഞ്ഞാ നമുക്ക് വേണെങ്കില് എവിടെങ്കിലും വെച്ചെടുത്തന്ന് ഒരു ടൈം മ് നോക്കാനായിരിക്കും ഫോൺ എടുത്തിട്ടുണ്ടാവുക പക്ഷേ ടൈമ് വൈകുന്നേരം അഞ്ച് മണിആയിട്ടുണ്ടാവും ഉച്ചക്ക് ആഹ് അതെ ഉച്ചക്ക് ഒരു മണിക്ക് ആഹ് ഉച്ചക്ക് ഒരു മണിക്കായിരിക്കും ടൈം നോക്കാൻ എടുത്തിട്ടുണ്ടാവ പക്ഷെ അതിൽ ഓരോന്ന് ഓരോന്ന് നോക്കി നോക്കി നോക്കി വൈകുന്നേരം അഞ്ച് മണി ആയാലേ ആ ടൈമ്കാണുള്ളൂ എല്ലാ കാര്യവും അങ്ങനെ തന്നെ നമ്മള് സ്വന്തം ഇഷ്ടായിട്ട് എന്തെങ്കും ചെയ്യണോന്ന് കരുതിയാൽ തന്നെ ഈ ഫോണാണ് നമ്മളെ അവിടെ തടത്തപ്പെടും
ഇപ്പൊ നമ്മള് രാത്രിരെ കിടക്കാൻ സമയം ഇപ്പോഴും ഫോണ് നോക്കുകയാണെങ്കില് ഒരു സമയം നോക്കാൻ വേറെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ എങ്ങനെ ആയാലും ഒരു കുറച്ചു സമയം ദീർഘി പിക്കു നമ്മളിതില്ല അല്ലെ
അതെ അതെ കിടക്കുന്നുണ്ട് ഒരു മണിക്കൂർ മുന്നേ ഫോണ് മാറ്റി വെക്കണ എന്നാ അല്ലെങ്കില് നമ്മൾ ഈ ഫോണില് കണ്ടതായിരിക്കും നമ്മളെ മെമ്മറിൽ എപ്പ ഉണ്ടാവുക ആഹ് ആ ഒരു ഉറക്ക വരുന്നവരെയ ആ ഒരു മെമ്മറിൽ ഇത്ങ്ങനെ ലൈറ്റ് അടിച്ചൊണ്ട് നോക്കൂ നമ്മള് മടി ഉണ്ടാക്കുന്നത് പോലും ഫോണാണ് ഉം എന്തരു ജോലി നമ്മള് നല്ല രീതിയിൽ ചെയ്യുന്ന ജോലിയ ആയിരിക്കും പക്ഷേ ഫോണ് കയ്യിൽ കിട്ടിയാലോ മടി വന്നു
ഉം ഇനിയിപ്പോ നമ്മള ഒരു ഫോൺ പഠിക്കാൻ വേണ്ടി എടുക്കയാണെങ്കിൽ അപ്പൊന്ന് വാട്സആപ്പ് ഒന്ന് നോക്ക എന്തെങ്കിലും ഉണ്ടോ
വേക്കൂ ആഹ്
ഉം
ഉണ്ടാവ
ഉം
അല്ലെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫോണില് നോക്കൻ എടുത്തിട്ടുണ്ടെങ്കിൽ
അതന്നെ പക്ഷെ ഈ ഫോണ കൊണ്ട് കുറെ ഗുണങ്ങള ഉണ്ട് അതിനനുസരിച്ച് ദോഷങ്ങളുണ്ട് ഉ ദോഷമുണ്ട്
ഉം ഗുണങ്ങളുണ്ട് ഇല്ലാന്നൊന്നും പറയാം
ഇല്ല ആഹ് ആഹ്
കുറെേ ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പം ഫോണിൽ കൂടെ തന്നെയാണ് പഠിക്കുന്നത് ആഹ് പിന്നെ എല്ലാ സൗകര്യങ്ങളും കാശിന്റെ എടപാടുകൾ എല്ലാം ഫോണിൽ തന്നെയാണ് അതെ അതെ വർക്ക് ചെയ്യോ വേറെ വർക്ക് എന്തെങ്കും ചെയ്യോ അതൊക്കെ ഫോണ്എന്തങ്കിലും നോ നോക്കിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നാണോ ചെയ്യലുണ്ടോ ആഹ് ഒത്ത വപ്പന്നെ ഞാനും അങ്ങന തന്നെ
ഉം ഉം
ഞാനിപ്പോ ആര് നമ്മള് എപ്പോ നോക്കുമ്പോൾ നമ്മൾ ആരോഗ്യത്തിനെപ്പറ്റി ചിന്തിക്കണം വീട്ടിൽ ഹൗസ് വൈഫായിട്ട് നമ്മൾ എല്ലാവരും
ഉം എല്ലരും ആഹ് ഞമ്മളെ കുറിച്ച് ബാക്കിയുള്ളവർക്കും എങ്ങനെ ആഹ് അല്ലാ
ആഹ് പക്ഷെ ഞങ്ങള് നമ്മളെ കാര്യം നോക്കൂല.
ഉം അത അതല്ലര അവസ്ഥി അങ്ങനെ തന്നെണ്. ഉം ഉം ബാക്കിള്ളരെ കാര്യല്ലേ നമ്മൾ നോക്കുള്ളൂ അവർക്ക് ഇഷ്ടപ്പെട്ട ണ്ടായി കൊടുക അവർക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെല്ലേ നമ്മടെ മനസ്സിലിള്ളത്.
അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മള നമ്മളെ നമ്മളെ സ്നേഹിക്കണം.
ക്ഷെ ആഹ് അങ്ങനെ പറയ് പക്ഷെ മിക്കവാറും മുൻഗണന കൊടുക്ക്‌ണത് ഇങ്ങനെല്ലേ നമ്മളെ നമ്മള കാര്യം മറന്നു പോവും നമ്മളെ കുറിച്ച്.
പക്ഷെ നമ്മൾ ചെയ്ത് പടിക്കണം നേരെ തിരിച്ച് ചെയ്ത് പടിക്കണം നമ്മള് നമ്മള് ആദ്യം സ്നേഹിക്കാൻ പടിക്കണം നമ്മളെ വേണ്ടുന്ന ഉറക്ക് നമുക്ക് വേണ്ടുന്ന വെള്ളം ഭക്ഷണം.
നമ്മക്ക് വേണം റെസ്റ്റ് ശരീരത്തിന് വേണ്ടി ആഹ് അതെ.
അവൊക്കെ ണ്ടാക്കിടുത്താലേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റുള്ളു. ഉം അല്ലെങ്കി നമ്മള് ടയേഡായി.
അതെ.
ങ്ങനെ കൊറച്ച് നമ്മള് ആരോഗ്യത്തെ പറ്റി നമ്മള് ചിന്തിക്കണെൽ തന്നെ. ഉറക്കിലും വെള്ളം കുടിയിലും ഭക്ഷണത്തിലും തന്നെ നമ്മക്ക്.
ഉം ഭക്ഷണ നിയന്ത്രണം ഉം വ്യായാമം നമ്മള് ജോലി മിക്കവാറും. യന്ത്രവൽക്കരണങ്ങളൊന്നും അല്ലെങ്കിലൊക്കെ കൊറെയൊക്കെ വ്യായാമം ഉണ്ടാവുംന്ന് തോന്നുണു അല്ലേ.
ആഹ് ജോലിയില് ഒരിക്കലു നമ്മുക്ക് വ്യായാമല്ല. ജോലി നമ്മള് വീട്ടിൽ ജോലി ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മള് വ്യായാമംല്ല വ്യായാമം ന്ന് പറയുന്നത്. നമുക്ക എപ്പോഴുരു റൂട്ടീനാണ് രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ നമുക്ക എപ്പോഴും നട നിക്കുന്നില്ലെങ്കിൽ വീട്ടന്ന ന്നെ ഒരു വർക്കഔട്ടയിട്ട് ചെയ്യൻ പറ്റോ. അത് നമ്മള് ബോഡിക്ക് കൊടുക്കേണ്ട ഒരു ബോഡി വീട്ടന്റെ ഉള്ളിന്നന്നെ ഒരരമണിക്കൂർ ല്ലെ ഇരുപത് മിനിറ്റ്. അത് ഡെയിലി ചെയ്താ തന്നെ നമുക്കൊരു ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റൂ. ആഹ് അല്ല വീട്ടിലെ ജോലി എന്ന് പറയുമ്പോ നമ്മള് പറിം വീട്ടിലെ ജോലി ഉണ്ടല്ലോ അതൊരു വർക്ക്ഔട്ടാണ്ണ് അത് എ ഒരിക്കലും വർക്കഔട്ടല്ല വ്യായാമംന്ന് പറയ്ണത് നമ്മൾ.
ആഹ് ഒരു മൃഗങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കൊരുറ ഒട്ടായി തീരില്ല അങ്ങനെ അതിന് അങ്ങട് കെട്ടാൻ പോവാ ഇങ്ങട് അങ്ങനെക്കെ അതിനൊരു സീറ്റ് ഉം അതൊക്കെരു ഇത് അയിൽ പേടൂലല്ലേ വർക്ക്ഔട്ടില് നമ്മ
ഇല്ല അതിലൊന്നും അതൊന്ന് അത് നമ്മള ഇത ഞാ പ്പ മൃഗത്തിയൊക്കെ പോയിട്ടന്ന്
ഇല്ല.
സ്വന്തം കാര്യം പോലും നോക്കാന്ള്ള ടൈമിങ്ങല്ല ആർക്കും സമയമ്ല്ല. സ്വന്തം വീട്ടിലെ കാര്യങ്ങള് പോലും നോക്കാന്ള്ള സമയില്ല.
ഒരു സമയം ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലേ നമ്മള് ഓർഡർ കൊടുക്കല്ലേ.
അതെ അതെ അങ്ങനെന്നെ എല്ലാരും ചെയ്യുന്ന്.
ഉം ഉം.
സ്കൂളിലെല്ലാം പോകുന്ന മക്കളൊക്കെ ണ്ടെങ്കില് ഇപ്പോ സ്കൂള് തുറ തുറന്നത് കൊണ്ട് ഇപ്പം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് മഴ.
ഉം ആക്കെ ആഹ് പനി ഉം എല്ല ത്തും പനിയാണ്, പനി അത് കഴിഞ്ഞാ ചൊമ
പ്പൊ ഒരു രോഗോല്ല.
ആഹ് ഒര് രോഗോല്ല അപ്പൊ ഞാന് അതാ പറഞ്ഞെ ന്റെ മക്കളെട്ത്ത്, ഇനിപ്പോ സ്കൂള് തൊർന്ന വരും പനിങ്കൊണ്ടും ഓരോ അസുഖങ്ങള് കൊണ്ട് സ്കൂള്ന്ന് അങ്ങനെല്ലേ ആഹ് പ്പൊ ഈ രണ്ട് മാസായിട്ട് ഒരു കൊഴപ്പുണ്ടായീല ആര്
അത് നമ്മള് നമ്മളെ ഇതിന്റെ ഉള്ളി തന്നെല്ലുള്ളത്.
ആഹ്, ആഹ് ഇങ്ങള് ആയ ആരെയ്റ്റ് ആഹ് പോണില്ലല്ലേ ഉം.
ആഹ്, അത് എല്ലാ എല്ലാവർക്കുള്ളതാന്ന്. അയ് കാലാവസ്ഥൻ്റൊരിതാന്ന്. മഴയും അല്ലാരും മറ്റുള്ള അവരുടെ അലർജി അതെ അതെ ആമിൻ്റള്ളാകുന്ന ടൈമിലാണ് അവര്ക്ക് മറ്റുള്ള അണുക്കള് രോഗാണുക്കള് വന്ന് അത് വന്ന് പോണം.
സമയം തന്നെ ഒരു പ്രതിരോധ ശേഷി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല്യ. അവര് സ്കൂളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ വീട്ടില്ക്കുമ്പോ അതിന്റേതായ ഭക്ഷണം എങ്ങനെ ആയാലും കഴിക്കും. എന്തെങ്കിലൊക്കെങ്ങനെ കഴിച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്യൂലേ. സ്കൂള് പോകുമ്പാറിമ്പോ കറക്റ്റ് ടൈമിനമ്മള് കൊട്ത്ത് വിട്ണതും എങ്ങനെ
അതങ്ങനെയന്നെ, അത് എല്ലാവർക്കുംന്ന് വെച്ച് ച്ചാല് അമ്മള് രാവിലെ എഴ്ന്നേറ്റ് എങ്ങനെയാലും ഉണ്ടാക്കും.
ആഹ് അത്ണ്ട്.
പക്ഷെ അവർക്കത് കഴിക്കാനുള്ളൊരു സമയം
ഉം, ഉം, ഉം, ഉം ആഹ് അത അങ്ങനെ എല്ലാം കൊണ്ടും ഉം ഉം, പിന്നെഎഴുതാണ്ട് പഠിക്കാണ്ട് വ അങ്ങനെക്കെ പർഞ്ഞാ അങ്ങനെ ചിന്തകളുണ്ട്
ചെയ് എഴുതാനും പഠിക്കാനുണ്ട്ന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങ്ന്ന് ഫോണല്ലേ
ഉം ആഹ് അത്
അവരെ എഴ്ത്തും പഠിത്തും അതില് കഴിയില്ലല്ലോ
ഉം മന്ദ് ലിയായി
ഫോണില് കളിയായിരിക്കുവല്ലോ
ഉം
എല്ലാവരുംന്നല്ല നിക്കാം ഒര് ന്നാ എല്ലാവരെയും അമക്ക് അതില്പ്പെടുത്താൻ പറ്റൂല. ആഹ് അതെ ആദ്യം മുന്നൊക്കെ എയ് മുന്നൊക്കെ ഈ പ്പിത് ഇണ്ടായിനോ ഇപ്പല്ലെ ഈ ഒരു ഉപകരണം വന്നോക്കുമ്പം എല്ലാം ഫോണിലേക്ക് നല്ല ജോലിയൊക്കെ വാങ്ങുന്നുണ്ടല്ലോ
ഉം, അതെ ഇപ്പൊ ഫോണില്ല്യാതെ കൂടാതെ എങ്ങനെ ഇപ്പം പറയാ ഫോണില്ല്യാതെ ജീവിക്കാൻ കഴിയൂല അയ് രു അവസ്ഥലേ ഉം ഉം അങ്ങൻത്തെന്നെ
ആഹ് എന്നാ ഓക്കെ. ഓക്കെ, ശരി
ആഹ് ആഹ് ശരി ഓ